ഹലോ കേക്കണ്ടാ ആഹ പിന്നെ ഏത് സ്ഥലക്കച്ചവടക്കാരനല്ലേ ആഹ കേക്കണ്ടേ സ്ഥല കച്ചറ വാരന്നല്ലേ ആ പിന്നെ ഞാനൊരു കർഷകനാണ് അപ്പൊ ച്ച് ഇപ്പൊ കൃഷിയിയന മറ്റൊരു സ്ഥലംുണ്ട ാ അജ്ജില് നമ്മളിപ്പോൊ ഈ റോഡ്സ് മറ്റേെപ്പോടന്ന് കണ്ടാണ്ിപ്പോൊ ഒരു പേപ്പറില് എഴുതിയത് കണ്ടതാണ്
ആഹ് പ പ
ആഹ് ആഹ്
ആ എനിക്കന്നല്ല പറഞ്ഞ ആഹ കൃഷ കൃഷ സ്ഥലക്കുണ്ട് ങ്ങളെവിടെ എവിടെ സ്ഥലം വരുന്നത്
ഞമ്മള് എവിടെ വെച്ചാല് കണ്ണൂരാ
ഏത് ജില്ലയിലാണ് കണ്ണൂരാണല്ലേ ആഹ് കണ്ണൂര് കണ്ണൂര് നമുക്കൊരു മൂന്നാല് സലം വരുന്നുണ്ട് അതിൽ മൂ അഞ്ച് സ അഞ്ചു തലം വരുന്നുണ്ട് ആയില് രണ്ടണ്ണണ് കൃഷിക്ക് പറ്റിയത് നമുക്കൊരു പാടൊക്കെ ആയി കാണുള്ളത് നക്ക് നെല്ല് അങ്ങനത്തെ കൃഷിയണ അതോ വേറെ പറമ്പിലയി കാണ്ണെ കൃഷിന്ത എങ്ങനെയാ വേണ്ടത്
ഞങ്ങളിപ്പോൊ തുടക്കപ്പനെല്ല് അങ്ങനെ ഇപ്പൊ കരുതിക്കണ് ഏഹ് നഞമ്മക്കിപ്പോ ഞമ്മക്കിപ്പോ എങ്ങനെ വെച്ചാല് മറ്റേ രണ്ട ഏക്കറോക്കെ വേണ്ടിയരും ട്ടോ
ആഹ ഉണ്ട് സ്ഥലം അത്യാവശ്യണ്ട് വലിപ്പണ്ട്
അത്യാവശ്യല്ലേ പിന്നെന്തോയ്ച്ചാൽ പോയെന്റെ അരിക്കൊകാവണട്ടോ പോയന്റെരിക്കാവണം അതുപോലെ ഞമ്മക്കിപ്പോ ഏ വള്ളത്തിന് ക്ഷാമം വരാൻ പറ്റൂലാ ഏഹ് വള്ളം ഇങ്ങനെ എപ്പോഴും വേണം വള്ളത്തിൻറെ പ്രയാസങ്ങളൊന്നും തീരെവരാംപറ്റൂല
ആഹ് ഇല്ലല്ല അതിന്റെ സ്ഥലത്തിന് നടുകൂടി ഇത് ചാലകോയിക്ണ്ട് ആ ചാല് നേരെ പോയി പൊഏക്ക് പോകണെ അങ്ങനെ വെള്ളത്തിന്റെ പയപ്പങ്ങളൊന്നുംണ്ടാവൂല്ല പാടമാകുമ്പ് പിന്നെ വന്നാമതല് വെള്ളം നൽക്കുവല്ലോ വ്യസ്യമായ പെയ്യുമ്പോ തന്നെ വള്ളം നൽക്കും അപ്പൊ വെള്ളത്തിന്റെ പേട് എന്നായാലും ഉണ്ടാവില്ല
ആ പിന്നെ വെള്ളം ഓവർ ആവാനൻ പറ്റൂില്ല ഇപ്പ മയക്കാലം ആകുമ്പോ നമുക്ക് ഇങ്ങനെ ഓവറ ആവന്ന്
ഇല്ല ഞമ്മക്ക് നെല്ലാകുമ്പോയി നെല്ലിന് കുറച്ച് വെള്ളം കെട്ടി നിക്കണല്ലോ ഫസ്റ്റൊക്കെ അപ്പൊ വള്ളം കെട്ടിനിക്ക്ണ ആ അതിന അനുയോജ്യമായ കാരണം ഇതിന് മുമ്പും ഒരാക്ക് കൊടുതീനി ഇങ്ങനെ അപ്പൊ കൊടുത്തപ്പളും ഓലിങ്ങനെ നെൽ കൃഷി നടത്തിനെ അയിനും പറ്റിയതേയ്‌നു
ആ ആ നമ്മുക്കിപ്പോ മഴ പെയ്താല് വള്ളം വരാൻ പറ്റൂല തോനെ അപ്പൊ നമുക്കിപ്പോ നമ്മളിപ്പോൾ ഒരു നെല്ല് കുയിച്ചിടണ് പ്പോ നമ്മള് കൊറേ കയിഞ്ഞാലേ ഒരു വിള വെടുക്കാനേരത്തൊക്കെ മറ്റേ മഴ പെയ്യ താല് ആകെപ്പെടൂലേ മഴല്ല മയ പെയ്ത പൊയന്റെ അരികിലാണല്ലോ അപ്പോ പോയന്റെ അരികിലാണെന്ന് പറഞ്ഞൂൻ ചെയ്തു പിന്നെ എന്താ വെച്ചാ തോനെ മയയ്താലേ പോയല്ല പറയാൻ പറ്റില്ലേ ചിലപ്പോ വള്ളം കൂടിയാല് ചിലപ്പോ അങ്ങനെ എന്തേലും നഷ്ടം വ ചോദിച്ചാേ
അല്ലെ അത് അത അങ്ങനെ പ്രശ്നന്നുല്ല കാരണം അപ്പ നമ്മ വിളവെടുപ്പിന്റെ സമയത്ത് എന്തായാലും മഴ ഉണ്ടാവല്ലോ മഴനത്തെ കാലത്തല്ലേ വിളവെടുപ്പ്ണ്ടാവാ അപ്പൊ നിങ്ങക്ക് വള്ളത്തിന്റെ കുഴപ്പം പേടിക്കേണ്ട വള്ളൊന്നും ഉണ്ടാവുല്ല കാരണം മഴയില്ലാത്ത കാലത്തല്ലേ വിളവെടുപ്പുണ്ടാവ ഏ
നമുക്കിപ്പം പറയാൻ ഉള്ളത് എന്താ വെച്ചാൽ വേനൽക്കാലത്ത് നല്ലവണം വെള്ളം കിട്ടും വേണം മഴ പേജ്ജ്ണന്ന് വെള്ളം വെല്ലാത്തിന്റെ ആവശ്യമല്ല ഓവറ ആവാനും കൂടവാനും പറ്റൂല
ഇല്ല അതിന് ചാലുണ്ട് ഒരു വിശ വിശാലമായ ചാലയിന്റെ നടുകൂടി ഉണ്ട് അപ്പൊ പിന്നെ വള്ളം കെട്ടി നിൽക്കൂല വള്ളംഒഴുകി പോയീകന്നെ പോകും പിന്നെ പൊയിന്നില്ല വള്ളംങ്ങട്ട് ഈ തൊടുക്കയറൂല്ല കാരണം പുഴ കുറച്ച് അടിയിൽ ആയോണ്ട് വെള്ളംഅയ്ന്റെ മേലെ കയറി വരില്ല ഇന്നേ വരെ കയറി വന്നിട്ടില്ല കാരണം ഇപ്പോ കുറച്ച മുമ്പ് വലിയ പ്രളയൊക്കെ ഉണ്ടായിനില്ല അതിനൊന്നും വെള്ളം കേറി വന്നിട്ടില്ല ഇല്ല അങ്ങനെ ഉണ്ടാവൂലല്ലോ
നിങ്ങളി കൃഷി ചെയ്യാനുള്ള സ്ഥലം മാത്രേള്ളൂ വിൽക്ക വേറെ ഏതെങ്കിലും ഉണ്ടോ
അല്ല നമുക്ക് പേര കൈയറ്റാൻപല സ്ഥലങ്ങളുണ്ട് അങ്ങനെ ഒരു അഞ്ച് സ്ഥലങ്ങളായിട്ട് വരുന്നുണ്ട് അതിന് മൂന്നെണ്ണണ് കൃഷിക്കില്ലത് ബാക്കി രണ്ടെണ്ണം നമ്മക്ക് പറമ്പ് ഒന്ന് പറമ്പായിട്ടും അതൊന്ന് മലയോര മേഖലേക്കാണ് മലയോര മേഖലൽ നമുക്ക് കൃഷിയൊക്കെ പറ്റും പക്ഷെ അങ്ങനത്തെ കൃഷിയൊന്നും പറ്റില്ലെങ്കിലും നമ്മക്ക്
മറ്റേ പാല് തേരുന്ന മരത്തിന് കൃഷി ചെയ്യാൻ പറ്റിയ സ്ഥലംണ്ടോച്ച മലന്റെ മേലേ
ആ റബ്ബർ മരോ ആ റബ്ബർ മരം കൃഷിക്ക് പറ്റിയതൊന്നും ഇണ്ട്
ആ നമുക്കിപ്പ എങ്ങനെ ചോദിച്ച മലന്റെ സൈഡ് ഫുള്ള് വേണോ അങ്ങനപ്പ നമുക്ക്പ്പ കൃഷി ചെയ്യാൻ പറ്റുള്ളല്ലോ ഏർ അതാകുമ്പോൾ കുറച്ച ഒരു സുഖല്ല സുഖായി
ആ വിശാലമായ സ്ഥലാണ് നിങ്ങിപ്പോ നാട്ടിലുണ്ടോ
ആണ്ട് ഞമ്മൾ കണ്ണൂരിലുണ്ട്
ആ ഞാൻപ്പ നിലൽ നാട്ടിലില്ല ഇങ്ങക്ക് ഒ അടുത്ത ഞായറാഴ്ച വരാൻ പറ്റോ ഞാൻ സ്ഥലം പറയാം നിങ്ങൾ അങ്ങോട്ട് വന്നാമതി ഞാൻ നിലവിൽ ഇന്റെ നാട് മലപ്പുറാണ് ഞാനിപ്പോ നിലൽ മ മല ആ ഞാൻ ഇപ്പ നിലൽ മലപ്പുറത്തില്ല വിദേശത്താണ് ഞാന് ഒരു ശനിയാഴ്ച നാട്ടിലേക്ക് എത്തും നമുക്കൊരു ഞായറാഴ്ചാ ഞായറാഴ്ച കണ്ടുമുട്ടാ എന്നിട്ട് സംസാരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാ
ആ പിന്നെപ്പോ എന്താ പോയിച്ചാലേ ഇപ്പൊ ഈ സ്ഥലത്ത് ഇപ്പ നെല്ല് മാത്രമേള്ളൂ കരുതിേ ഇനി നമ്മുക്ക് വ അന അയില് പൂള വായിക്ക അതൊക്കെ നമ്മക്ക് അവിടെ ചെയ്യാൻ പറ്റോ
ഞമ്മക്ക് വരുന്നത് ഒരു കുറച്ച് സ്ഥലം കുറച്ച് പറമ്പ് രൂപത്തിലേക്കാണ് പറ്റേ പറമ്പല്ല എന്നാലും കുറച്ച് പ പറമ്പഴക്കാണ്ട് മറ്റേ പാടം അല്ല അ ഒരു നടുവി നൽക്ക രൂപത്തിലുള്ള സ്ഥലങ്ങളുണ്ട് പൈലൊക്കെ നമുക്ക് പൂളൊക്കൊന്നും വല്ലാതെ വള്ളത്തിന്റെ ആശ്യംണ്ടാവില്ലല്ലോ ആ വെള്ളം നൽക്കാത്ത ഭാഗങ്ങളെ വരണ്ട് കുറേ ഉയർന്ന് നിക്കണ വാനം ഉണ്ട് അവിടെങ്ങക്ക് വേണ്ടത് നെല്ലല്ലാത്ത വേറെന്തെങ്കിലും കൃ സ കാരണം
നമ്മളിപ്പോ ഫസ്റ്റ് ക ഫസ്റ്റ് കുറ ഒരുര് രണ്ടല്ലൊക്കെ നെല്ല് കുഴിച്ചിട്ടിട്ട് അല്ലെ പിന്നെ കോങ്ങക്കാൻ അങ്ങനെ എരുതിയിക്കണോ അതിനനൊക്കെ പറ്റിയ സ്ഥലം തന്നെല്ലേക്കനോ കൊങ്ങ് പിന്നെ അതിന്റെ അടിയിൽ കുറച്ച് തെങ്ങ് അങ്ങനെ വെച്ചക്കാണ്ട് അങ്ങനെ നമ്മക്ക് എരുത്തീക്കണ
ആ അത് നമുക്ക് നെല്ല് ചെയ്യുന്ന ആളെ ഒപ്പം ചെയ്യാൻ കഴിയൂല്ല കാരണം നെല്ല് ന്ന്പറയുമ്പോ നമ്മടെ ഫുള്ളത് മാത്ര ആയിരിക്കണം അല്ലാതെ അത് അത് മാത്രയിരിക്കണം പിന്നെ നല്ല വെള്ളം നിൽക്കുമ്പ വേണം തെങ്ങിനും കവുങ്ങിനും വല്ലാതെ വെള്ളം നിക്കാൻ പറ്റുലല്ലോ
ആ
അപ്പൊ അങ്ങനത്തെ എന്ത് ചെയ്യാ വെച്ചാല് പണി നിങ്ങക്ക് ഇതിന് വേണ്ടില് വേറെ സ്ഥലം ഞാ ഒപ്പിച്ച് തരാം
പിന്നെ ഈ വാഴ നടല്ല അതൊക്കെ
അന്നെ വായന്ന് പറഞ്ഞാല് വായന്റെ അടൊന്നും നല്ലോ വള്ളം നിക്കാൻ പറ്റൂല വള്ളം നിന്നാല് വായ ചീനി കേടരും
ആ ഇങ്ങളെ ഇങ്ങള പരിചയത്തില് നിങ്ങളെ പരിചയത്തില് ആരെലും കൃഷി കാരണ്ടോ നമുക്കിപ്പോ വല വല്ല പരിചയന്നുല്ല ആകെ നമ്മള് കൊറച്ചറോടെ തുറത്തിട്ടേ അപ്പൊ ഇങ്ങത്തെ ചെ പരിചയക്കാരായ ണ്ട്ന്ന്ണ്ടെങ്കി ഇപ്പ നമുക്ക് സുഖം നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങള് പറഞ്ഞു തരാല്ലോ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യ അങ്ങനത്തെ ചെയ്യാൻ പറ്റൂല നമ്മള് വല്ല പരിചയില്ലാത്ത ആളായോണ്ടേ നമുക്കിപ്പോ അങ്ങനെ ഒരു ചെയ്യാനുള്ളരു ഇപ്പൊ നമ്മളിപ്പോ ഞാൻപ്പോ വിദേശത്ത് ജോലി ആയ ഞാൻ ഇപ്പോ ആക ഒഴിവാക്കിട്ടാണ്ട് വരിയാണ് ഇപ്പ നാട്ടിലിപ്പൊ എന്തേലും തൊത്തപ്പ കൃഷി തന്നെ ആയിക്കോട്ടങ്ങെ കരുതിക്കാണ്ട് ഏ അതേറ്റാണ് അപ്പൊ ഇങ്ങടുത്തെ പരിചയത്തില ആ ആൾക്കാരുണ്ടന്നുണ്ടെങ്കി ഇപ്പ നമ്മക്ക് ആകെ സുഖായിരുന്നു
ആ ഞാനേ ഞാന അത് നമ്മള് ശനിയാഴ്ച കണ്ട കൂട്ടുമ്പോളെ ഞാൻ അവിടുന്ന് റടിയാക്കി തരാം അവിടുന്ന് ശരിയാക്കി തരാം
ആ
പിന്നെ പേടിക്കണ്ട
പിന്നെ പോയ നമ്മള് നമ്മുക്കിപ്പോ എങ്ങനെ കേൾക്ക്ണ്താവല്ലേ
ആ
ഞമ്മളിപ്പോ മറ്റേ ണ്ടേ എത്ര സെന്റ് ഇണ്ടാവും
നമുക്ക് അത്യാവശ്യ നല്ല വിസ്തീർണ്ണം വരുന്നുണ്ട് ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് വിസ്തീർണ്ണം വരുന്ന വലിയൊരു സ്ഥലമാണ്
ഓ നമ്മക്ക് പിന്നെ കുറച്ച് ദൊക്കെക്കാൻട്ടോ കൊർച്ചേ
ആഹ് നിങ്ങക്ക് അത് ആ ഇതിലാര വേണെന്നുണ്ടെങ്കില് പറഞ്ഞാ മതി ഞാൻ നേരത്ത് ഞങ്ങടൊരു പരിചയക്കാരന്റെ സ്ഥലാണ് ആ സ്ഥലം കൂടി ആണെ വാങ്ങട്ട് നിങ്ങക്ക് തരാ നി സ്ഥലം ഇനിം വേണെന്നണ്ടെങ്കിൽ ഒരു അയ്യായിരം ആറായിരം വി
ആ നമ്മളിപ്പോ നമ്മ പ്ലാൻ നമ്മള നമ്മ ഇതെന്താ ചോദിച്ചാലേ നമ്മളിപ്പ നല്ല നല്ലോണം കൃഷി ചെയ്തിട്ട് നല്ലോണം എടുത്തക്കാണ്ടേ ഒരു എടുത്ത്ക്കാണ്ട് ഇപ്പഞമ്മളിപ്പോ നമ്മക്കിപ്പോ വരുന്ന എ വെച്ചാ അന്യ സംസ്ഥാനത്ത് നി നമ്മക്കിപ്പ നെല്ലൊക്കെ വരുന്ന ആരിയൊക്കെയി അപ്പോ എ എന്റൊരിതില് വീക്ഷണത്തില് ഞമ്മളിപ്പോ കരുതീക്കണ എന്താ വെച്ചാല് നമ്മള് തന്നെ ഉണ്ടാക്കിട്ട നമ്മെ നാട്ടിൽ കൂടാണ് വിതരണം ചെയ്യ കരുതിട്ടേ ഏ അതിപ്പോകുമ്പോ നമ്മക്ക് വല്ലാത്തൊന്നും ഇണ്ടാവില്ലല്ലോ അപ്പൊ അങ്ങനെയാണ് അപ്പൊ നമ്മ
അ ഞക്ക് വിശാ ആഹ് നല്ല വല്യയ സംന്ന വേണ്ടിട്ടില്ല പക്ഷെ നിങ്ങള്ങ്ങള് തുടക്കക്കാനന്ന് പറഞ്ഞല്ലേ പാരമ്പര്യങ്ങ ക്ഷീണല്ലല്ലോ
പാരമ്പര്യഞമ്മൾ ഉപ്പുംപ്പപ്പുംമാരം ഒക്കെ ചെയ്യലെടുത്തിന്നോ നമ്മള്
അല്ല ആ നിങ്ങള് ആദ്യിക്ക ഇറങ്ങല്ലേ അപ്പൊ നിങ്ങളെ ഒന്നായിരം ചെയ്താ ചിലപ്പോ അഥവാ ല പ്രശ്നങ്ങളിൽ സംഭവിച്ചു അതണ്ട് കൃഷിക്ക് പഥവ നശിച്ചാല് അ നല്ലൊരു ഇതക്കാരം നഷ്ടക്കാരം അടങ്ങ തുടക്കുന്ന നിലക്കങ്ങൾ കുറച്ച് തുടങ്ങിട്ട നല്ലത് ചെറിയ സ്ഥലത്ത് തുടങ്ങീട്ട് പിന്നെ ഇങ്ങനെ വലുതാക്കി കൊണ്ടരാൻ നല്ലത് അപ്പൊ തന്നെ ഒന്നായര് ചെയ്താലേ അഥവാ എന്തെങ്കിലും പ്രശ്നം പറ്റി കേടന്ന പോയാല അത് വലിയ നഷ്ടകാരാണ്
ഞാനിപ്പോ മറ്റേ നെല്ലിന്റെ അടുത്ത് തന്നെ വേറെ ഏതിലും കൃഷികളേ പച്ചക്കറികളൊക്കെ നടാനൊക്കെ ഒരു ഒരു ഇതുണ്ട് ഉം അപ്പൊ അയ്ന് അനുയോജ്യമായ സ്ഥലം തന്നെയണല്ല അവിടെല്ലത് ചെയ്യണ്ട
ആ ഞാൻ പറഞ്ഞില്ല കുറച്ച് ഉയർന്ന സ്ഥലമുണ്ട് വള്ളം
ആ നമ്മക്കിപ്പോ നെല്ലിനും ആവശ്യമാണ് നെല്ല് കൃഷി ചെയ്യാൻ ആവശ്യമാണ് പിന്നെ അതുപോലെ മറ്റ പേരെ പച്ചക്കറികളൊക്കെ ചെയ്യാനും വേണ്ട വേറെ സ്ഥലം വേണം അതും കുറച്ച് ഉണ്ടായിക്കോട്ടെ നമക്ക് ഒക്കപ്പാടം തൊടത്താനേ വിറ്റ് നമ്മ അടുത്ത് കണ്ടമാനം ഉണ്ട് നമ്മള് എടുത്തച്ചോണ്ട് ഇളൊക്കെ എല്ലാത്തിനും ഇക്കെ നമ്മുടെ കയ്യിലുണ്ട് തയ്യയിട്ടും അങ്ങനെ കൊറെ കാര്യങ്ങള് നമ്മുടെ കയ്യിലുണ്ട് അപ്പോ ഒരു നമുക്കിപ്പോ എന്താ വെച്ചാ പ്രശ്ന എന്താ വെച്ചാ നമ്മടത്തെ സ്ഥലല്ല കൊഴിച്ചൂട സ്ഥലല്ല അതപ്പ നമ്മടെ പ്രശ്നം ഓ അത്ങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മളപ്പോ ഈ സംഭവം കണ്ടത് അപ്പൊ അങ്ങനെ നമ്മൾ വിളിച്ചതാണ്
ആഹ നമക്ക് അത് നമുക്ക് ശരിയാക്കാം നിങ്ങളെ ഇത് തുടക്കണ നിലക്ക് നമുക്ക് ചെറിയൊരു സ്ഥലത്ത് തുടങ്ങാം അതാ നല്ലത് അല്ലാന്ന്ണ്ടങ്കിൽ കൊ കൊറേസ്ഥലത്ത് തൊടങ്ങിട്ടയ് കൃഷി അഥവാ നശ്ചു പോയാലും.
ആ പറഞ്ഞന്നത് ഏതായാലും ഉപകാരയി
ആ ആ നമക്ക് ഇ കൊല്ലം ഇങ്ങനെ അടുത്ത കൊല്ലം ഞാന് പ്പ സ്ഥലംന്നൂടി മറ്റേ ആപ്പുറത്തെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പരിചയക്കാരൻ്റെ സ്ഥലാണ് അപ്പൊ അതും കൂടി വാങ്ങി തന്നാണ്ട് നമുക്ക് കൃഷി ഒന്നും കൂടി വിഭുലമാക്കാ
അങ്ങനെ ചെയ്താ മതി എന്നാലും എര്ത്തൊന്നു നോക്കൂണ്ട്ട്ടോ മറ്റേ നമ്മള് പച്ചക്കറികൾ ചെയ്യാൻ പണിയാണ് ഇന്ന് മാത്രല്ല
ആ നമുക്കത് പറഞ്ഞ് വെക്കാ പറഞ്ഞ് വെക്കാ ങ്ങൾ ആ
ഇപ്പ ഏതായാലും നമക്ക് നെല്ല് കൃഷിചെയ്യാ തീരുമാനിച്ചു ഏതായാലും
ആ ആ ഇങ്ങളെ മ് ഞാൻ ആ ഞാൻ പറഞ്ഞ മാതിരി ങ്ങള് അടുത്ത ഞായറാഴ് ച വരിട്ടോ ഞാൻ പറയാം സ്ഥലം പറയാം പിന്നെ രണ്ടീസം കഴിനിട്ട് ഇന്നൊരു രണ്ടീസം കഴിനിട്ട്ന്ന് ഒര് ഒറപ്പ് തരോണ്ടിട്ടോ
ആ ആ ആ അയ് ഓൾത് ഒറപ്പിച്ചാരെന്നെയാണ് അയിന് അതൊന്നില്ല
ആ ഇന്നാ ശരി ശരി